ഹലോ കേക്കാവോ കേക്കാവോ നമുക്ക് നമുക്ക് ഇന്ന് മൊബൈൽ അഡിക്ഷനെ കുറിച്ച് കുച്ചൊന്ന് സംസാരിച്ചാലോ ചർച്ച ചെയ്താലോ
തീർച്ചയായിട്ടും ചർച്ച ചെയ്യാമല്ലോ
എന്താണോ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ അഡിക്ഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം
കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവര് നല്ല രീതിയില് കണ്ടുവരുന്നുണ്ട് നമ്മള് പറയാറുണ്ട് കുികളാണ് ഫോബ
ആൊ മൊബൈല് കൊണ്ട് ഗുണങ്ങൾ കൊണ്ട് രണ്ട് ദോഷങ്ങളും ഉണ്ട്
തീർച്ചയായിട്ടും അതെ മൊബൈലോണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് പക്ഷെ ന്നത കുട്ടികൾക്ക് ഗുണത്തേക്കാള ഏറെ അവർ ദോഷവശങ്ങളിലേക്ക ആായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്
അല്ലേ
തീർച്ചയായും
ഗുണങ്ങളൾന്താ പറ ആ അതെ ഗുണങ്ങളെന്ന പറഞ്ഞാല് നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾക്കെ ഉപയോഗിക്കാം കുട്ടികൾക്ക് നോട്ട്സ് തയ്യാറാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠിക്കുന്ന വിഷയങ്ങളിൽ ഒരു ഡൗട്ട് തീർക്കുന്നതിനോ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനോ അതിനെ- ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിട്ട് വണ്ടീട്ട് ഇതിലൊക്കെ അവർക്ക് മൊബൈല് യൂസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ യൂസെയ്യുന്ന കുട്ടികൾ ധാരാളം നമ്മുടെ നട്ടിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ഗെയിമിഗ് ന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബാധ്യതയായിട്ട് നമ്മുടെ സമൂഹത്തെ ഇന്ന് അങ്ങനെയല്ലേ
തീർച്ചയായും ഇന്നത്തെ കുട്ടികൾ മാത്രല്ല മുതിർന്നവർ വരെ തന്നെ ഫോണിന് അടി റ്റാണ് ഈ പറയുന്ന നമ്മ നമ്മൾ തന്നെ ഫോണിനെ അഡിക്റ്റ് ആണ് നമ്മൾ റീൽസ് നോക്കിയും ഒക്കെ നമ്മൾ എന്തോരം സമയങ്ങൾ വേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പകുതി സമയം നമ്മൾ ഇന്നത്തെ ഫോണിലാണ്. നമ്മള്ടെ തലമുറ യൂസ് ചെയ്യുന്നത് ഫോണിൽ എന്ന് പറയുമ്പോഴ ഇപ്പോ ഒരുപാട് ആക്രമണങ്ങൾ തന്നെ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ഇന്ന് ഇല്ല മൊബൈല് കാരണം ഭയങ്കര ശല്യങ്ങളും എല്ലാം തന്നെയാണ് മൊബൈൽ വഴി ഉണ്ടാവുന്നത് നല്ല ഫലവും ഉണ്ട് മൊബ ഉപയത് കൊണ്ട് ദോഷഫലവും ഉണ്ട്
അതെ അതെ അത് പക്ഷെ നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയി ഒരു അഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇതുപോലെ നല്ല ഒരു ഉപകരണം അല്ലെങ്കിൽ നല്ല ഒരു മീഡിയ വേറെയില്ല പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതിന്റെ ഔട്ട്പുട്ട് നല്ല രീതിക്ക് ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് സമ്പാദിക്കുന്ന കൊറെ അധികം ആൾക്കാരുണ്ട് അവർക്ക് ആ എല്ലാ രീതിയിലും ന്ന് വെച്ചാല് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും അവർ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ടും എല്ലാം അവർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അ സ്ക്രീൻ ടൈമിന് അടിമകളായിട്ടുള്ള കുറച്ചു പേരും ആ ആ വിഭാഗത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് പോലെ മൊബൈൽ ഫിഷിംഗ് ചെയ്യുന്നവര് ട്രാക്കിംഗ് ചെയ്യുന്നവർ സ്ക്യാം ചെയ്യുന്നവര് സ്കാമിംഗ ഇന്നത്തെ കാലത്ത് ഒരു വലിയ ഒരു സംഭവമാണ് സ്കാം ചെയ്യുന്നവർ കൂടുതൽ യിട്ട് മൊബൈലിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഒരു ഒ ടി പി വന്നാൽ അത് എന്തിന്റെ ഒ ടി പി ആ പോലും നോക്കാതെ ഒരാൾ കോൾ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഒ ടി പി വന്നു എന്ന് പറയുമ്പോൾ ആ വിളിച്ച് ഞങ്ങക്ക് ആ ഒ ടി പി കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ഉപയോഗിക്ക ള്ള ഒരു അവബോധം ഇല്ലായ്മയാണ് അതിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതാ ആ പറഞ്ഞ കൊടുക്കില്ല അതു പോലെ എന്തെല്ലാം എന്തെല്ലാം വിശോസി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് അതിപ്പോ ഒരു രൂപയായിക്കോട്ടെ അല്ലെങ്കിൽ നൂറ് രൂപ ആയിക്കോട്ടെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ആയിക്കട്ടെ ഓരോ രൂപക്കും അതിന്റേതായ മൂല്യമുണ്ട്. അപ്പോ ഈ ഒരു ഒ ടി പി വന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നത് എന്തിനാണ് എന്ന് പോലും തിരക്കാതെ ആ ഒ ടി പി പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അയാൾ അന്നന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുറേശെ കുറേശെ സമ്പാദിച്ചി തായിരിക്കാം ഈ ഒരൊറ്റ ഫോൺ കോളിലൂടെ ഒരൊറ്റ ഒ ടി പിയിലൂടെ നഷ്ടമായി പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളില് അതെ അങ്ങനെയുള്ള കാര്യങ്ങളില് കുറെ കുറെ ശ്രദ്ധ നമ്മളടതയിലും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊണ്ടിരിക്കുന്നവർ ആരാണെങ്കിലും കുറേ അധികം കാര്യ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇനി ആ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് അറിയ മറ്റുള്ളവർക്ക് പറഞ്ഞു ടുക്കാനുള്ള ഒരു മനസ്സ്ഥിതിയും കൂടെ നമുക്ക് കാണിക്കണം കാരണം നമ്മളുടെ നമുക്കറിയാം കുറേ ഏജ് ആായിട്ടുള്ള ആൾക്കാര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ചിലപ്പോ ഇതിന്റെ കള്ളക്കളികളോ അല്ലെങ്കിൽ ഇന്റെ കാണാപ്പുറങ്ങളെ കുറിച്ച് അറിയണംമെന്നില്ല അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് ാമങ്ങിനൊക്കെ
വിധേയമാകുന്നത് ഇന്നത്തെ തലമുറ റന്ന് പറയുമ്പത് മൊബൈൽ അഡിക്റ്റ് ആണ് ഗെയിം ആണെങ്കിലും മറ്റേ ഇപ്പൊ കൊറ യൂട്യൂബ് ് അങ്ങനെയുള്ള ചാനലുകളിൽ ഒക്കെ തന്നെ ഭയങ്കര ആക്ടിവിറ്റി ആണല്ലോ നല്ല പോസിറ്റീവ് ഫലങ്ങളും ഉണ്ട് നെഗറ്റീവ് ഫലങ്ങളും ഉണ്ട് ഫോണിന്റെ ഗുണങ്ങളൾ ഒന്ന് താങ്കൾക്ക് പറയാം അ ഫോൺ കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെയള്ള ആക്ടിവിറ്റീസ് ഒക്കെ ധാരാളമ ഉണ്ട്
ധാരാളം ഉപയോഗങ്ങളുണ്ട് ഫോറ സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പഠിക്കുന്ന ഒരു കുട്ടി അവൻ ഇപ്പ പഠിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം വിഷയമുണ്ട് അ തീർച്ചയായിട്ടും യൂട്യൂബിലാണെങ്കിൽ തെനയു അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നാണെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവ നാന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സും കിട്ടും ഓ ഇങ്ങെ അറ്റം നോട്ട്സ് മുതല്ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ലൈൻ എഴുതി അതങ്ങനെ സോൾവ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ അത് സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നോ ട്ട് തന്നെ അതിൽ നിന്ന് കിട്ടും അസൈമെന്റ് ചെയുന്നവര്ണ്ട് അസൈമെന്റ് ചെയുന്നതിന് എത്ര പേജ് അസൈമെന്റാണ് വേണ്ട എന്നുള്ളത് കൊടുത്താൽ മാത്രം മ്മക്ക് ടോപ്പിക്കനുസരിച്ച് അത് ഷോർട്ടാണെങ്കിലും ലോങ്ങാണെ ങ്കിലും അതനുസരിച്ചുള്ള അസൈമെന്റ്സ് അവർക്ക് അവിടെന്ന് കിട്ടും അപ്പോ അത് വള രെ നല്ലെരു കാര്യമാണ് അതുപോലെ ഗൂഗിൾ പേ ചെയ്യുന്നവർ ഗൂഗിൾ പേ പണ്ടത്തെ കാല ഇന്നത്തെ ഒരു ബങ്കിൽ ട്രാൻസാക്ഷൻ നടത്തണോന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് എഴുതാൻ അറിയണം ല കാട്ടെ
നമ്മള് യാത്ര ചെലവ് മുടക്കി പോകണം ബാങ്കിലോട്ട് വണ്ടിക്കൂലി ചിലവാക്കണം
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വിരൽ അതെ വിരൽത്തുമ്പലാണ് നമ്മള ഒരാൾക്ക് നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ജസ് റ്റ് ഒന്ന് തൊട്ടാ ൽ മാത്രം മതി അത്രയും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിനകം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും അതുപോലെ ആപണ്ടത്തെ കാലത്ത് നമുക്കൊരു വിശേഷം വന്നാൽ നമ്മളത് വിളിക്കാൻ പോകുക എന്ന് പറഞ്ഞ പറയുന്ന ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്നത്തെ കാലത്ത് അത്രയും ബുദ്ധിമുട്ടില്ല ഒരു വാട്സപ്പില് അതെ ആ ര് കോളോ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ ക്രിയേറ്റ് ചെയ്തിട്ടാല് അതിനകത്തേ ക്ക്നമ്മുടെ ഫംഗ്ഷൻ എന്താ ണേ അത് ഇൻവിറ്റേഷൻ കാർഡ നമക്ക് ഗ്രൂപ്പ്ായിട്ട് പോസ്റ്റ് ചെയ്യാം അതല്ല ഇൻിവിജവലി ആണെങ്കിൽ നമുക്കത് അങ്ങനെ പോസ്റ്റ് ചെയ്യാം അങ്ങനെ പോസ്റ്റ് ചെയ്ത കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവരോട് പറയാം ദൂര സ്ഥലങ്ങളിലൊക്കെ പണ്ടൊ പോകണെന്നുള്ളത് ഒരു ദിവസത്തെയും രണ്ട്ദിവസത്തെയും ഒക്കെ യാത്രകൾ ചെയ്ത് പോയി ഒരാൾ ഒരു വീടുകളിൽ പറയാൻ വേണ്ടി മാത്രം പോയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മൊബൈൽ ഫോൺ കൊണ്ട് അതിന അതിനെയൊക്കെ നമുക്ക് ഒരുപാട് പാ പാട് നമുക്ക് സമയ നഷ് ട്ടവുംഅങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ള ആക്സസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ആ പിന്നെ എന്താണ് പ്രോജക്ടുകൾ തയ്യാറാക്കുന്നത് അതല്ലാെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം അത് എല്ലാവരും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ യൂസ് ചെയ്തൊണ്ടാണ് അത് ചെയ്യുന്നത് ഒരു എന്തെങ്കിലും ഒരു ൽ ജോലിക്ക് പോകാൻ കഴുന്നില്ല വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കി അവർക്ക് സുഖമായി വീട്ടിലരുന്ന് ചെയ്യാം
തീർച്ചയായും ഇന്നത്തെ കാലത്തെ പ്രവാസികളാണ് ഏ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ആശ്രയിക്കുന്നത് ഭാര്യമാരുമായിട്ട് കോൾ ചെയ്യാനാണെങ്കിലും വീഡിയോ കോൾ ചെയ്യാനും പറ്റു പണ്ട് ഈ സംവിധാനങ്ങളോ ഒന്നുമ ഇില്ലല്ലോ പ്രവാസികൾക്കാണ് ഏറ്റവും ഒരു ഉത്തമം ഈ ഒരു ഫോൺ കൊണ്ട് അതേപോലെ തന്നെ പ്രവാസികളുടെ ഭാര്യമാരെ ചൂഷണം ചെയ്യുന്നതും ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ആ ഒരു നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തി
ആ അതാണ് നമ്മൾ പറഞ്ഞ ആ അത് മറ്റൊരു മ മറ്റൊരു പോരായ്മയാണ് പോരായ്മയന്ന് പറഞ്ഞാലും പറ്റില്ല അത് ചതിക്കുഴികൾ എന്ന് പറയണം കാരണം പ്രവാസികളായി ആൾക്കാരുടെ ഭാര്യമാരെ തേടി പിടിച്ചുകൊണ്ട് അവരുമായിട്ട് മൊബൈൽ ഫോണിൽ കോൾ ചെയ്ത് അല്ലെങ്കിൽ ചാ- ചാറ്റ് ചെയ്ത് സൗഹൃദം ഉണ്ടാക്കി വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റും നമ്മളിന്ന് കാണുന്നുണ്ട് എന്നാൽ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ കരുതണം അത് തെറ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ ചതി ഉണ്ട് എനിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ആളക്കാരോട് നമുക്കത് ഷെയർ ചെയ്യാം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട് ഞാനത് എന്ത് വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയി അപ്പൊ അത് അതിനെ മറിച്ച വെക്കണ്ട വീണ്ടും വീണ്ടും വീണ്ടും അബധങ്ങളിലേക്ക് ചെന്ന് ചാടാതെ ആ പറ്റിയ അബദ്ധത്തെ നമുക്ക് എങ്ങനെ അതിൽ നിന്നും രക്ഷപപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് വേണം ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട്
തീർച്ചയായും മൊബൈൽ മൊബൈല് കാരണം ഒരു ഒരുപാട് കുടുംബജീവിതങ്ങൾ തകരുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ഭാവി അല്ലെ ഭാവികൾ നശിക്കുന്നുണ്ട് ഇപ്പൊ പതിനെട്ട് വയസ്സായ പെൺപുള്ളേർ തന്നെ എത്രയോ പേരുടെ ഭാവി നഷ്ട നഷ്ടപ്പെട്ടിട്ടുണ്ട് മൊബൈൽ കാരണം അല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത് മൊബൈൽ കൊണ്ട് ചില സമയം നോക്കിയാൽ നല്ല ഉപയോഗവും ഉണ്ട് ദോഷഫലങ്ങളും ഉണ്ട് കൂടുതലും ഉപയോഗങ്ങളും ഉണ്ട് അല്ല ഇ നമുക്ക് ക്രാമറയാണങ്കിലും ക്കെതന്നെയും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ മൊബൈലിൽ അത്യാവശ്യമാണ് കോള് വിളിക്കാനും വീഡിയോ കോൾ ചെയ്യാനും പക്ഷെ ഇതിന്റെ ദോഷം ഫലങ്ങളെ കുറിച്ച് ബോധവൽക്കരണം
അതെ ദോഷഫലങ്ങളിൽ നമ്മള് വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് ലഹരി ഉപയോഗം അവരുടെ പ്രധാന ടാ പ്രധാന ടാർഗറ്റ് മൊബൈൽ ഫോൺ വഴിയാണ് അവര് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഇന്ന് കൊച്ചു കുട്ടികളിൽ കൊച്ചു കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഉണ്ടവരുടെ കയ്യില് അപ്പോ അത് ഉള്ള കുട്ടിക- ളെ വീട്ടുകാരിൽ നിന്നും പതിയെ പതിയെ അവര അകറ്റിക്കൊണ്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് അവര് അല്ലെ ലഹരി കൊടുത്തു കൊണ്ട് ആദ്യ ആദ്യമൊക്കെ അവരെന്ത് ചെയ്യും പണം വാങ്ങാതെ അവർക്ക് ജെസ്- സ്റ്റു ഒന്ന് കൊടുത്ത് അല്ലേൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കോ ഒന്ന് ടെസ്റ്റ് ചെയ്യോ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത് പിന്നെ പിന്നെ ആകുമ്പോ അവരെ അത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോ അത് പ്രശ്നങ്ങളാകും പിന്നെ അവർ അവർക്ക്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി പൈസ ഉണ്ടാക്കുന്നതിന് വേണം അപ്പൊ അവരെന്ത് ചെയ്യും മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കോൺണ്ടാക്ട് ചെയ്യും കോടാക്ട് ചെയ്ത് പിന്നീട് പതിയെ അവര് അവന്റെ കാരിയേഴ്സ് ആയി മാറും അപ്പോ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ സമൂഹത്തെ കാർത്ത് കാർന്നു തിന്നുന്ന വിപത്തുകളിലൊന്ന് ആണ്ന്ന് ലഹരി ഉപയോഗമെന്ന് പറയുന്നത് അതിനെ കുറിച്ച് കാര്യമായ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുമുണ്ട് അപ്പൊ ഈ കുട്ടികളെയൊക്കെ ഇതിലേക്ക് കൊണ്ട- ത്തിക്കുന്നതിന്റെ ഒരു പ്രധാന പ്രധാന വഴികാട്ടി അല്ലെങ്കിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ് അതിൽ നിന്നും കുട്ടികളെ എത്രമാത്രം തിരിച്ച് കൊണ്ടുവരാ നമ്മുടെെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ നമുക്കൊന്നും ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺ ണുകളില്ല അപ്പൊ നമ്മള് നമുക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ധാരാളം ഉണ്ടായിരുന്നു
ഉം നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കളികളായിരുന്നല്ലോ പ്രധാനപ്പെട്ടത് ഇന്നത്തെ തലമുറ കളികളൊന്നും ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം ഏത് സമയം ഫോണിലാണ് രക്ഷിതാക്കളുമായിട്ട് മിണ്ടാട്ടമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്
അതില് പേരൻസിന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഒരു അച്ഛനോ ഒരമ്മയോ ജോലി കഴിഞ്ഞ് വന്നാൽ അവർക്ക് സ്കൂളിൽ നിന്ന് വരുന്ന മകനോ മകളോ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സമയം അവർക്കില്ല അ- അവരും വരുന്നപാടെ ചെയ്യുന്നത് മൊബൈൽഫോണെടുക്കന്നുള്ളതാണ് അവർ മൊബൈൽ ഫോണെടുക്കുന്നു അതുമായിട്ടിരിക്ക അവരുടെ സമയം നോക്കുന്നു അവര് കുട്ടികളെനോക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഇതിനൊന്നുസമയമില്ല പിന്നെ ഞാനെന്തുചെയ്യാനാണ് അവർക്ക് അവർക്ക് എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലന്നുണ്ടെങ്കിൽ അപ്പോൾ അവ വഴിതേടിപ്പോവും ഇങ്ങനെയുള്ളിടത്താണ് കുട്ടികളെ പെൺകുട്ടികളെ വലവേശിപ്പിടിക്കുന്ന ആൾക്കാര്. കാരണം അച്ഛനും അമ്മയും അവരെ സഹക അവരുമായിട്ട് സഹകരിക്കാത്തപ്പോ കുട്ടികള് വിചാരിക്കു അവർക്ക് ഞങ്ങളോട് സ്നേഹമില്ല അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പൊഅവർ അവരോട് സംസാരിക്ക താല്പര്യമുള്ള ആൾക്കാരെതേടിപ്പോകും അവരുമായിട്ട് സംസാരിക്കും അവരുമാ അവര് വെക്കുന്ന ഓഫേഴ്സിൽ അവര് വീഴും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ സ്നേഹത്തില് അതാണ് സത്യം. അതാണ് സ്നേഹമെന്ന് കരുതി അവര് ആ രീതിക്ക്തന്നെ മുൻഅ പോകും അവിടെ ഒരു കുട്ടിയുടെ ജീവിതമാണിഇല്ലാതാകുന്നത്.
തീർച്ചയായും ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ഈ എന്ത കുട്ടികളോടാണെങ്കിലും ശരി മുതിർന്നവരോട് എന്താണെങ്കിലും ശരി എ എന്താണോ അവർക്ക് കൊടുക്കാനുള്ള ഒരു ബോധവൽക്കരണം എന്താണ് താങ്കൾ ഒരു സമൂഹത്തിന് കൊടുക്കനൊരു ഉദ്ദേശിക്കുന്നത് മൊബൈല് ഈ അടിമപ്പെട്ട് പോകുന്ന ഈ ലക്ഷ്യംകാരണം ഉള്ളോ ഇതിനെ കുറിച്ച്
ബോധം ഒരു ഒരു ഉ ഉപദേശമെന്ന സജിഷ്ണുവൊ അങ്ങനെയല്ല പറയുന്നത് പക്ഷെ പറയാനുള്ളത് ഇതാണ് അ എന്ത് വസ് തും നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത് ഗുണമാണോ ദോഷമാണോന്നുള്ളത്. നമ്മൾ ഏത് രീതി